ഹലോ
ആഹ് കേക്ൺല്ലേ
ആഹ് കേക്ണ് ണ്ട്.
അഹ് പത്ത് മിനിറ്റായപ്പോ കട്ടായ്ക്കോന്ന്ണ്ട്ല്ലേ
ആഹ് കട്ടായി.
അല്ല ഞാനിങ്ങള് ഒര് മാസായിട്ടല്ലൊള്ളൂ ജോബിന് കേറീട്ട്ന് ചോയിക്ക്യാ.
ആഹ് ഒര് മാ ഒര് മാസം ആയിട്ടില്ല. ഏഹ് ഈ മാസം ലാസ് റ്റാണ് കേറിയത് രണ്ട്, മൂന്നീസം പോയിട്ടോള്ളൂ.
ആഹ് ഞാന് ഈ ഡിഗ്രി ന്റിത് ഇപ്പൊ എന്താട്ക്കെണ്ടേന്ന് ഇല്ല്യ ഒര ഐഡിയ ഒന്നും ഇല്ല. അപ്പം അങ്ങനെ എന്തല് കോഴ്സ് തന്നെ നോക്കണല്ലോ കോഴ്സ് നോക്കിട്ട് എന്തോലൊക്കെ എടുക്കണം എന്ന് കരുതിയിട്ട് തന്നെയാ പിന്നെ പി
എന്താ മരീഡായി മരീഡ് ഒന്നും അല്ല അല്ലോ ആഹ്
ഏയ് അല്ല അല്ല
ആ പിന്നെ നമക്ക് ടീച്ചിങ് ഫീൽഡ് ഒക്കെ നോ
ആഹ് അധികം അങ്ങനെ നോക്കല് പറയെന്നോ കെട്ടേക്കുണു അയിനി ഇനി എന്തോ പി ജി എന്തൊക്കെയേ എട്ക്കണം പിന്നെ കൊറേ എക്സാമേയൊക്കെ എഴുതാംയൊക്കെ പറഞ്ഞ് നെറ്റിന്റെയും-
ആ അതേ അങ്ങനൊക്കെ ഇത് കിട്ടാണെങ്കിലൊക്കെ
ആഹ് കിട്ടുവാണേൽ വല്ലിയ കൊഴപ്പോണ്ടാവൂല
പിന്നെ ആ എന്താലും നോക്കിക്കോളു വെുതെ കണ്ടാ പിന്നെ പി ജി ഒക്കെ വേണാങ്കില് എന്താ ഇപ്പാ ഡിസ്റ്റൻ്റെ ആയിട്ട് ചെയ്യാം
ആഹ് ഇപ്പൊ പിന്നെ ഒക്ക ഡിസ്റ്റന്റ് ആയിട്ട് കിട്ടണോണ്ട് കോഴ്സ് പഠി
ആ കോഴ്സ് ഒണ്ട് ഇപ്പൊ ഞ ഞങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടി തന്നെ ഇണ്ട് എന്താ പറയാ ഓൺലൈനായി പഠിപ്പിക്കുന്നുണ്ട്
ആഹ് നിങ്ങളെ എക്സാമോക്കെ എങ്ങനെ ഒര് വെട്ടേയുള്ള എക്സാമിണ്ടാന്ന്
ഏയ്‌ ഇല്ലാ നാളെ എക്സാം ഒണ്ടോയിനു ഒന്ന് ഒന്ന് ജി എസ് റ്റിന്റെ എക്സാം മ പിന്നെ നമ്മള് എഴതുംകൊണ്ടാണ് ടിക്ക് ഇടാനും അങ്ങനെയൊക്കേയാണ് പിന്നെ പിന്നെ മൂന്നെണ്ണം കമ്പ്യൂട്ടാറിലാണ് ഏയ്‌ ടാലി ഒക്കയില്ലേ ടാലി തന്നെ ടാലി ടാലി സോഫ്റ്റ് വെയറ് ആഹ് കേട്ട്ക്കണോ ആഹ് ആഹ് അതൊന്ന് ഒണ്ടാവും അതിപ്പോ- ആഹ് സോഫ്റ്റ് വെയ്ർ ഒര് സോഫ്റ്റ് വെയറാ ആണ് അതായത് നമക്ക് ഇപ്പോ അക്കൗണ്ടിങ്ങിന് ഉപയോഗിക്കാണ സോഫ് ച്ചലോ ഇപ്പോ ബില്ല് അടിക്കാനൊക്കെ ച്ചോ ആ ബില്ലാ ബില്ല് എട്ക്കാനേ മളെ സ്റ്റോകളൊക്കെ അയ്ല് കേറ്റാനേ
ആ അയിന്റെ കമ്പ്യൂട്ടറെത്തെ ഓരോന്നും ഇങ്ങനെ പഠിപ്പിക്കാല്ലേ മെയിനായിട്ട് സോ
ങ്ങ ഒരു കുറച്ച് ഏകദേശം കുറച്ച് സോഫ്റ്റ്വെയർ ഉണ്ടാവും. മെയിനായിട്ടുള്ള സോഫ്റ്റ് വെയർ ഒക്കെ ഒണ്ടാക്കും ഇപ്പൊ പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്ക്ണത് അതെമാതിരി ഗൾഫിലൊക്കെ ഉപയോഗിക്കണ സോഫ്റ്റ് വെയർ അതിണ്ടോ അതിനെ പറ്റിയൊക്കെ പഠി അയിന്റെ മെയിൻ സംഭവങ്ങൾ പഠിപ്പിച്ചോക്കുന്നത് പിന്നെ നമ്മളെ ജി എസ് ടി വി
ഒക്കെല് അതില് കാണിച്ചു തരുവായിരിക്കുംല്ലേ പിന്നെ നമ്മളെ അതെപോലെ ചെയെക്കാരംല്ലേ
ആ നമുക്കെങ്ങനെ ചെയ്യേണ്ടത് നൊക്കെഓല് പറഞ്ഞരും പിന്നെ നമ്മള് അതിനകത്ത്
കാണാതെ പഠിക്കേണ്ട ആവശ്യം ഒന്നും ഉണ്ടാവൂലല്ലേ ഒക്കെ ചെയ്ത് പഠിക്കാ അല്ലേ
പിന്നെ നമ്മുക്ക് പഠി പിന്നെ എക്സെല്ല ഒക്കെല്ലേ വേലിതും വേലിതും എ ചെലെക്കെ ആ അത് പിന്നെ അത് പിന്നെ അതിനക ഉപയോഗിക്കണെ മ്മളെ ഫോണില്ന്നെ ഒരു ഷീറ്റ് നോട്സ് അങ്ങനെക്കെ ആ അതിന്റെ പരുവം മെയിനായിട്ട് ഉള്ളൊരു ഹയ്യേ അച്ഛനൊക്കെ പൊതുവെ ഇങ്ങനെ എല്ലാരും ഉപയോഗിക്കണതാ അപ്പം അതിനെ പറ്റിട്ടും
നിങ്ങള് മറ്റേ ബികോമിലും ഇതേപോല് തന്നെല്ലേ കമ്പ്യൂട്ടറ് വൈസ് ഇതല്ലെ പഠിപ്പിക്കണത്
അ ഏ ബികോമിന് സാധാ മരമ പഠിപ്പിക്കണത് ആ സാധാമാതിരി തന്നെ നമ്മൾ നോട്ടക്കെ ആയിട്ട്
ബി കോം ഏതാ സി എ ആണോ
ഹ ഞാന് ബികോം ജനറൽ ആയിട്ട എടുത്തത് ബിസിനായി് എടു അല്ലേ അപ്പൊ ജനറലായിട്ട് എടുത്തത് അതാവുമ്പോ എല്ലാത്തും ഉണ്ടാവും ആ അതില് എല്ലാതും ഉണ്ടാവും ഒന്നും മെയിനായിറ്റല്ല
ആ അല്ല ഞങ്ങള് കോളേജിലൊക്കെ ഇങ്ങനെ സി എ ഫിനാൻസ് അങ്ങനെ ഒക്കെ സപ്രേറ്റാണ് ഒരു മൂന്നെണ്ണയി
സപ്പറേറ്റാണ് മൂന്നെണ്ണം ഇണ്ടന്നൊള്ളു സി എ പിന്നെ കോപ്പറേറ്റ് അങ്ങനെ എന്തോ പറഞ്ഞങ്ങാട്ട് അങ്ങനെ എന്തോ ഒണ്ട് പിന്നെ ഫിനാൻഷ്യലും
ടാക്സോ ടാക്സോ അങ്ങനെ എന്തൊക്കെയെ
അനന്തൊക്കയാണ് അത് ചെയ്ത് ചെയ്ത് ഡിസറ്റൻ്റ് ആയി എടുത്തപ്പോ ജനറലായിട്ട് എടുത്തത്
അല്ലപ്പൊ ഡിസ്റ്റന്റ് ആയിട്ട് എടുത്ത ആ എക്സാം എഴുതാന് കോളേജ് ക്ക് പോവണ്ടേ
ഉം ന ഓൺലൈൻയായിട്ട് എഴുതല് ഓൺ ലൈൻ ആ ലാപ്ടോപ്പ് ആ ലാപ്ടോപ്പില് ഇങ്ങനെ നെറ്റ് ഓൺ ഓണായിട്ട് ആ കേമറ ഓണാക്കി വെച്ചെ ആ കേമറ കേമറ ഓണക്കണം
വീഡിയോ കോൺഫറൻസ് വഴിയാണോ
അ ആ ഒരു സൈറ്റ് ആണ് ആ സൈറ്റില് നമ്മക്ക് കേറിട്ട് ആ ക്യാമറ ഓണക്കണം
ആ അങ്ങനെല്ലേ പോയി എഴുതാനും പറ്റില്ലേ കൊറെ ആൾക്കാര് അങ്ങനെ കാട്ട്ണണ്ടുന്നു ഡിസ്റ്റൻറ് എടുത്തിട്ട് പിന്നെ കോളേജിൽ വന്ന്
ആ ഒന്നല്ലെങ്കി പോയി എഴുതാ അല്ലെങ്കില് അങ്ങനെ എന്താ പറയാ ഇതായി നല്ലേ ഇങ്ങനെ ഇത് പോയി എഴുത‌ണതും ഉണ്ട്ട്ടോ ഞമ്ക്കാണെങ്കില് ഓലെ സെന്ററില് പോയിങ്ങാണ്ടെഴുത്താം
ആ ഞങ്ങളെ കോളേജിലൊക്കെ അങ്ങനെ വെര്ണെണ്ടക്കനെ ഈ പുറത്തൂന്ന് കൊറേ പേര് അതായത് ഇങ്ങനെ ഡിസ്റ്റൻറ് എടു പഠി നിക്കോണൊലകരം എക്സാമിന് മാത്രം ഇങ്ങനെ കോളേജക്ക് വരുന്നത് കാണാം
കോളേജ് ഒക്കെ ഞാൻ സംഭവം എന്താന്ന് വെച്ചാല് ചെറിയ മോളു ണ്ടായതുകൊണ്ടേ ഇപ്പൊ പോ എക്സാമിന്റെ ടൈമില് ആ പോവാൻ പറ്റിയില്ലെങ്കിലേ
പിന്നെ വീട്ടിലിരുന്നിട്ട് എഴുത്തുണ്ടോണ്ട് അതാണ് ഒന്നുകൂടി സുഖം അല്ലേ പോയി എഴുതേണ്ട ആവശ്യ ഇല്ലല്ലോ
എഴുത്തണ്ടവശ്യല്ല നമക്ക് എപ്പഴായാലും കൊയപ്പല്ല പിന്നെ പ്രശ്ന പിന്നെന്താ വച്ചാല് ആ ടൈമില് നമ്മക്ക് ആഹ് ഗ്യാപ്പ് കിട്ടും. മോൾക്ക് മൂന്നയസ്
ആഹ് ഓലെ പിന്നെ സ്കൂൾള്ക്ക്ടാതെ വർക്കിന് കയറിയ അതൊക്കൊരു ബുദ്ധിമുട്ട്
ആ ബുദ്ധിമുട്ടാണ്. പിന്നെ ഓളെ
ആഹ് ഓലടുത്ത്നിന്ന് പടിഞ്ഞാ പിന്നെ കൊയപ്പണ്ടാ
ആഹ് ഓൽക്കൊന്നും കൊയപ്പല്ലാ. ഇപ്പവല്യ കൊയപ്പില്ല. പിന്നെ ഏനെയ്സറിയിലും ആക്കാനായിക്ക്ണു.
ആഹ് അപ്പപ്പിന്നെ കൊയ
പറഞ്ഞയി ആ അപ്പപ്പിന്നെ ഞാൻ പഠിക്കാൻപോണ ടൈം ടൈമിലൊക്കെ ഇമ്മാനെട്ക്കാക്കിയിരിക്കണ് വർക്കിന് പോണൊണ്ട് പ്പഞാന് നേഴ്സറിയി
ആഹ് ആഹ് അങ്ങനെല്ലേ ആഹ് ഹലോ
ഉം പിന്നെന്നാ മറ്റേ
കേക്കണില്ലേ ഹലോ കേക്കണില്ലേ
ഹലോ
ആഹ് കേക്ക്ണില്ലേ
ആഹ് കേക്കണണ്ട് അതെന്താ നല്ലപോലെ റേഞ്ചിന്റെ ആ റേഞ്ചിന്റെ അ ആഹ് ചെലപ്പോ ന്റെ സിമ്മൊന്ന് പോർട്ടെയ്തിന്
ആണോ ആഹ് ഇവിടെ നല്ല പ്രശ്നുണ്ട് റേഞ്ചിനേ അടിയിൽ ഞങ്ങൾ അടിയിലാണെങ്കിലും മോളിലാണെങ്കിലൊക്കെ നല്ല പ്രശ്നാണ് ഏത് സിമ്മിനും ഇല്ല അവിടെ റേഞ്ച് ഒന്നാമത് കൊറവാണെല്ലാ സിമ്മിനും ഉം
ആക്കിക്കുണു അപ്പപിന്നെ അതൊണ്ടാന്നറിയില്ല സിമ്മിന് നല്ല റേഞ്ചിന്റെ പ്രശ്നമുണ്ട്
ആ ഇണ്ട്ലേ ഇവിടെ ജിയോക്കാണ് ഇടക്കൊക്കെ സിമ്മിന് റേഞ്ച്ന്റെ ഞങ്ങള് ഇത്പിന്നെ എയർടെൽ ആയത്കൊണ്ട് ഇടക്കെടക്കുണ്ട് എല്ലായിടത്തൊന്നുല്ല പൊറത്ത്ക്കെറങ്ങിയാലൊക്കെ റേഞ്ച്ണ്ടാവും പക്ഷെ ഇപ്പ ഏത് നേരവും പൊറത്തിരിക്കാൻ പറ്റൂലല്ലോ
പറ്റൂല ഇങ്ങടാ ഹസ്ബന്റിന് ഒരിക്ക മൊബൈലിന്റെ മൊബൈലിന്റെ ഷോപ്പാണ് അയിന്റെ സർവ്വീസും സെയിൽസൊക്കെ ഉണ്ടാവൂലേ മൊബൈല് ലാപ്ടോപ്പ് അങ്ങനത്തൊക്കെ അപ്പൊ ഓരിങ്ങനെ ഓഫർ കണ്ടപ്പോ ഇങ്ങനെ വാങ്ങിത്തന്നതാ
ഓഹ് ആഹ് പോർട്ടെയ്യാന്ലേ
എടേലിങ്ങനെ മാറ്റലും ഇതെക്ക്ടണം
ആഹ് ഇപ്പയിന് എല്ലാടത്തും റേഞ്ച് കുറവാന്നൊക്കെ പറയണകേട്ട്ക്ക്ണ് എന്ത്‌ സിമ്മിനായാലും ക്കൊപ്പ നല്ല കുറവാ ഇപ്പ അധികം എല്ലാരും പിന്നെ വൈഫൈയല്ലേ യൂസാക്ക്ണ്
ഏ
എല്ലാരും ഇപ്പ അയിനധികം വൈഫൈയല്ലേ പുറത്ത് പോകുമ്പൊ മാത്രൊള്ളൂ തോന്നുണു എല്ലാർക്കും സിമ്മിന്റാവശ്യം ഇവിടെ വൈഫൈയേന്നു ആ അപ്പൊ പിന്നെ കൊഴപ്പില്ല പിന്നെപ്പ യില് കട്ടാവെന്തോ ചെയ്തക്കണ് ഇനി എന്തോ ശരിയാക്കണന്നൊക്കെ പറഞ്ഞ് വെച്ചേക്കണ് വൈഫൈ ആവുമ്പോ കൊയപ്പില്ല എത്രവേണെങ്കിലും മെസ്സേജോ കോളോ റീൽസൊ എന്തും കാണ
ആണാ ഇവിടെ അങ്ങനെതന്നെപ്പൊ വൈഫെ വെച്ചേക്ക
ആഹ് അപ്പ പിന്ന റഞ്ചിന്റെ വല്യ ഇഷ്യുണ്ടാവില്ല
വല്യ കൊഴപ്പില്ല നെറ്റും എത്ര വേണെങ്കിലും ഉപയോഗിക്കാം അല്ലാതെപ്പോ
പിന്നെ ക്ക് വീട്ടില് കുറെ ആൾക്കാരുണ്ടെ വൈഫൈ വെക്കാ നല്ലത് അത്രയും ഇപ്പം സിം റീചാർജ് ചെയ്യണ്ടല്ലോ അങ്ങനൊരു ഇത്ണ്ട്
അപ്പൊ പിന്നെ എൻ
ഹലോ ഹലോ ആ കേക്കണില്ലേ
ആ കേക്കണ് ണ്ട് ആ കേക്കണ് ണ്ട് ഇങ്ങനെ ഡെയിലി ഇങ്ങനാ കേക്കണത്
ആ എടക്കെടക്ക് കട്ടാവ്ണ്ട്ല്ലേ
ആ ചെറുതായിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് പത്ത് മിനിറ്റ് ആവട്ടെ എന്തായാലും
ആ ആവട്ടെ പി ന്റെ അങ്ങനെ പ്പോ ആരോ വിളിച്ചേ രണ്ടുവട്ടം ക ആയിങ്ങനെ റേയ്ഞ്ചില്ലായിട്ടേ നല്ല പ്രശ്നാണ് റേയ്ഞ്ചിന് ഇവിടെ ടവ റ് പിന്നെ കൊറച്ചൊന്ന് മെയിൽ റോട്ടിക്ക് പോണം എടുത്തൊന്നു ടവറില്ല അപ്പൊ അതാ പ്രശ്നം ടവറുകള്ണ്ടെ പിന്നെ പത്തല്ല റേയ്ഞ്ചിണ്ടാവും ആ നല്ല ഉള്ളേ ഏരിയാണേ നല്ല ബുദ്ധിമുട്ടാണ് എല്ലാർക്കും ബുദ്ധിമു ട് പ ടവർ വെക്കാനൊക്കെ പറയ്ണ്ട് എന്തെ ആയിന്ന്റിയില്ല നീ വെച്ചാ പിന്നെ കൊഴപ്പണ്ടാവൂല പിന്നെപ്പെ ബിടെ എല്ലാ വീട്ടിലും വൈഫൈ ആയ ണ്ട് എല്ലാരും അങ്ങനെ പറയലില്ല ആദ്യോക്കെ നല്ല പ്രശ് നേന്നു റേയ്ഞ്ചിന്റെ ഇവിടെ വന്നാല് ഇവിടെ ആരേലും വന്ന പൊറത്തുന്നാരേലും വന്നാലും ഓൽക്കും പ്രശ്നമാണ് റേയ്
ആ പഴഞ്ചൊല്ല ആപിന്നൊണ്ടല്ലോ റ്റെ അല്ലേ
ആ
അത്പിന്നെ മ് അ അത് മെയിൻ റോഡിനല്ലേ
ആ അപ്പൊപ്പൊ പിന്നെ കൊഴപ്പല്ലല്ലേ
ന്നൊന്നും വലിയ പ്രശ്നല്ല പിന്നെ
അവിടെ പിന്നെ പൊറത്തെറങ്ങിയാലൊള്ളൂ നമ്മള് എന്ത് വീഡിയോസാണേലും എന്ത് നമ്മളെന്തെലും മെസേജയച്ചാലൊക്കെ പോണെങ്കിൽ പൊറത്തേക്കാണ് എറങ്ങണം ഉള്ളിലിരുന്ന് ഒന്നും നടക്കൂല ഇന്നലെ പിന്നെ ഞാന് മോളില് വന്നോണ്ട് ഇങ്ങനെ നടക്കാണ് റേയ്ഞ്ചിന്റെ
ഇവിടെ വരുന്ന റയ്ഞ്ചിന് വല്ല്യ കൊഴപ്പില്ല പക്ഷെ ഇള്ളത് ഫോർ ആ ഫോർജി ആയതുകൊണ്ടെ
ആ ആ പിന്നെ ഫോണിന്റെ ഫോർ ജി ത്രീ ജി അനുസരിച്ചിട്ടിരി കുറേഞ്ച് ഒക്കെ ഫൈ ജി ഒക്കെനുസരിച്ചിട്ടേ
ആ അങ്ങനെ അങ്ങനെല്ലേ ഉം